ഹലോ
ആ കേൾക്കണില്ലേ?
ഇതുവരെ കേട്ടിട്ടില്ലേന്
ആ ആ നല്ല വിശേഷം. അവടെയാ
അഎവിടെ വിശേഷ കൊഴപ്പൊന്നില്ല വേണ്ടോ
മ അയാ ഇപ്പല്ല ഒരു സ ഒരു മുടി കെട്ട്യരവസ്ഥ
ആഹ് ന്നവ് ടെ നല്ല മയെൻട്ടോ മയണ്ട്
ആഹ് ആ ശ്രീധന
പിന്നെ
കില്ലെങ്ങനെ നല്ല അഭിപ്രായം പറയാം പറ്റൊ അ അ
അ അയിന് വച്ചേ എന്തെ
ആഹ ഉ സ്ത്രീധനന്ന് വാങ്ങ വാങ്ങലു കൊടുക്കലോക്കെ ഒരു തൃപ്തിയല്ല
ഹ ഹറമാണ് ആ
ആ ഹറാമാണ് എല്ലാ ഉപ്പൊ പിന്നെ ആരു സ്ത്രീധന ന്ന് വാങ്ങലോ കൊടുക്കലോ ഫണ്ടത്തിന്റെ കാര്യന്നും ഇല്ലല്ലോ
ആഹ് അഒക്കെ പണ്ടാര്ന്ന്ല്ലേ
ആ അക്കൊ പണ്ടല്ലേ ഇപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് കയ്യിൺത് അമ്മള് കൊടുക്ക കെട്ടിച്ചപ്പ അയിന്റെ പേരിലൊരു പരാതി വരാ പറയാനും പാടില്ല പക്ഷെ എന്നാലും പൊതുവെല്ലോ പ്പ അങ്ങന്നടക്കുണുണ്ട്ട്ടാ ശ്രീധൻ
ആചെലോട്ത്ത് ആ ചെലോട്ത്ത് കെട്ടി ഇ കെട്ടിക്കുമ്പോ പ്രശ്നൊന്നും ഉണ്ടാവ് ല്ല ആ പിന്നെ എ വീട്ടിലെത്തി കഴിയുമ്പോ
കൊട്ന്ന് കഴി
കഴിഞ്ഞിട്ടായിരിക്കും പ്രശ് നൊക്കെണ്ടാവാ അങ്ങൻത്തെ സ്ഥലുണ്ടല്ലോ
ന്നത് നോയിക്കോ ഹ് അമ്മളൊക്കെ ആ കാര്യത്തില് ഹാ അമ്മനികത്തെ പ്രശ്നങ്ങളൊന്നു ഞമ്മക്കില്ല ആ അയിനോടെക്കെ റപ്പന്നെയാണ്
ആ പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളെ ജോലിയുടെ പറ്റി എന്താ പറയാനുള്ളേ
ഉം സ്ത്രീകൾക്കൊരു ജോലി വേണോ അതൊരു അത്യാവശ്യാണ് ആവശ്യാണ് നമ്മള് കാരണം നമ്മള്തെല്ലാ ആവശ്യത്തിനും ഒരാളെ മുമ്പില് ഇങ്ങനെ കൈ നീട്ട അതൊക്കെ ഒരു ഒരു അതൊക്കൊരു പഴഞ്ച് ഞ്ചൻ രീതിയ ജോലിണ്ട്ന്ന്ണ്ടെങ്കി നമ്മക്ക് ഇപ്പാരെ മുൻപിലും കൈ നീട്ടണ്ട അത അത്യവശ്യ ഞാന ആ തൊണ്ണൂറ് ശതമാന ഇങ്ങള അഭിപ്രായം എന്താ
ഇന്റു അങ്ങൻ തന്നെ ഇൻത് ഒരു ജോലി പറ്ഞ്ഞല് അത്യാവശ്യാണ് നമുക്ക് എന്ത് കാര്യത്തിനും ഓല മുന്നില് കൈ നീട്ടൻ ആഹ്
നമ്മൾ പോകണെങ്കിൽ അവര് എന്തെങ്കിലും ഒരു സാധനത്തിന് കരഞ്ഞാല് നമ്മൾക്ക ചെൽ ഇപ്പൊ നമ്മള നമ്മളെ മറ്റുള്ളവരിലക്കൊന്ന് വാങ്ങിയ ക്യാശ് അല്ലെങ്കി നമ്മളടുത്ത് ആഹ് ഒരു കണക്കേ ഇണ്ടാകൊള്ളൂ പക്ഷ നമ്മടെ കയ്യില് സ്വന്തായ്ട്ട് കാഷ്ണ്ട്ന്ന്ണ്ടെങ്കി ഞമക്ക് ധൈര്യായിട്ട് വാങ്ങി കൊടുക്ക
ആഹ് എപ്പോഴും കജില് പൈസ വാണം ഉം എന്ത് സാഹചര്യ ആണെങ്കിലേ ഒന്ന് പൊറത്തു പോണെങ്കി തന്നെ പൈസക്ക് ഭയങ്കര സ്ഥലവല്ലേ
ഏ പ്രത്യേകിച്ച് ഒരു കുട്ടീനെ കൊണ്ടൊക്കെ പുറത്ത് പോകണുണ്ടെങ്കിലെ - എന്റെ മകൾക് - എന്ത് കണ്ടാലും അത് വേണം ആരുടുത്ത് ഇനി ഇപ്പ വീട്ടുമുറ്റത്തൊരു- മുട്ടായി കവറ് കണ്ട് അപ്പാ മുട്ടായി വേണോ അവൾക്ക് കിട്ടിയേ തീരും റ്റെ അത്ണ്ട് തിന്നാനൊന്നും അല്ല വെറുതെ
ആ ഞമ്മള് ഞമ്മളെ ആഗ്രഹിച്ച സാധനം വാങ്ങാ ണമ്മള കച്ചില് പൈസണ്ടവാ എല്ലാത്തിനും കൊറച്ചിലാണല്ലോ
ആഹ് ഒരു മടിയാണ് ചോദ്
ഡ്രൈവിങ് ഒക്കെ അറിയോ ആ
ഇല്ല ഇല്ല ഡ്രൈവിംഗ് ഒന്നും പഠിച്ചില്ല
ലൈസെൻസെടുക്കാം ആ ഹലോ കേൾക്കണില്ലേ
ഹലോ ഹലോ
എ ഹലോ
ആ ഇപ്പ ആ ഇപ്പ കേക്ക്ണ്ട് ഒരു ഉം ആ ങ്ങക്ക് കേക്ക്ണില്ലേ
ആ
ആ ഡ്രൈവിങ് പഠിച്ചിട്ടില്ല ആ ങ്ങള് ഓട്വോ വണ്ടിയൊക്കെ
മ് വണ്ടി ബൈക്ക് ഓട്വോ സ്കൂട്ടി
ആ ആ ആ അതും ആഹ് അൽഹംദുലില്ല ആഹ് ഉം നമ്മളും ഇതുവരെ ആയിട്ട് ഓട്ടിട്ടില്ല നമ്മള ആരും പഠിപ്പി തന്നിട്ടൂല്ല യമ്മ കൊണ്ട് ഒരുങ്ങി ഇല്ല ഒന്നാമത് കുട്ടി ചെറുതായത് കാരണേ ആ കുട്ടി ചെറുതായത് കാരണാണ് ടോ അല്ലെങ്കിലൊക്കെ നമു എന്തെങ്കിലുവൊക്കെ വഴിണ്ടാവും പിന്നെ വീട്ടിലെ സ് ജാരെ വീട്ടില് ഒറ്റക്കുള്ളു ഉമ്മിംഞാനും ഒറ്റക്കൊള്ളൂ അപ്പൊ പിന്നെ ഉമ്മാന്റെട്ത്താക്കി കുട്ടിനാക്ക്യാണ്ട് പോകാനും പറ്റൂല പ്പഅങ്ങനത്തക്കൊരോ ബുദ്ധിമുട്ട്
കാ ഞാൻ കാറ് പഠിച്ചിരുന്നു ഡ്രൈ ഡ്രൈവിങ് സ്കൂള് പോയിക്കാണ്ട് ആഹ് ഒട്ടും എന്നാലും ഇപ്പൊളര ഇവ്ട്ത്ത്ണോട്ടുമ്പോ കാറ്ട്ടോ
ആഹ് അങ്ങനും അങ്ങനെ ഒന്നും വണ്ടിട്ത്ത് റോട്ട്ക്കൊന്നും എറങ്ങാൻ പറ്റൂലല്ലേ
എഏ ഇലാ ഏ് എട്ത്ത് ഇപ്പാനിര്ത്തിക്കാണ്ടാണ് ഞാൻ ഓട്ട അല്ലെ
ആഹ്
ഒരു ധൈര്യത്തിന് അ ഹസ്ബൻറ് ആയിട്ടില്ല എന്താ ഞാൻ ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളു ഏഹേ പ്ലസ് ടു കഴിഞ്ഞ്-
ആഹ് ആഹ് ആഹ് എങ്ങനേ മാർക്കൊ ക്കെ റിസൾ ട്ടക്കെ വന്നല്ലോ.
മാർക്ക് മാർക്ക് എല്ലാ ഇണ്ട്. ഫുള്ളേ പ്ലസ് എണ്ട്.
ഹോ മാഷ് ശ അള്ളാഹ്‌. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഇം
ഇൻശാഅല്ലാഹ്‌.
ഉം ഉ ഉ എന്താ ഇനിയിപ്പോ ഡിഗ്രിക്ക് പോണുണ്ടോ?
ഡിഗ്രി ക്കു പോണം. പിന്നെ പി. എസ്. സി നോ ക്കണംന്നിണ്ട്. എന്തേലൊക്കെ ചെറിയൊരു ഇതായി കിട്ടിയാല്.
ആ ആ അവനാന്റെ കാലിൽമേ അവനാനക്ക് നിക്കാലോ സ്വന്തമായിട്ട്
പിന്നെ കല്യാണത്തി മക്കൊക്കെ നോക്കിയാ പിന്നെ ഒത്തിന് കഴിയൂല
അല്ല കല്യാണം ഇപ്പത്തന്നെ കഴിച് വിടരുത്ട്ടോ എന്റെ അനിയത്തി തന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞേ വേർത്ത് നിൽക്കുന്ന ഒര അവസ്ഥാണ് കല്യാ മക്കൊന്നും ഇപ്പത് നോക്കരുത്
ആ അതാണ് നമ്മുക്ക് ആ പൈസ ആയിട്ട്- കല്യാണ നിനക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്
ആഹ് ഓളും അങ്ങനെ പറഞ്ഞീനു ഓക് ജോലി ടി ടി സി കഴിഞ്ഞു നൽക്കണം ഇനി ഇപ്പ ഏതായാലും ടി ടി സിക്ക് പഠിക്കണം അത് ജോലി നേടണം
ആ അപ്പൊ അങ്ങനെയൊക്കെ
അങ്ങനെയൊക്കെയാന്ന് ഫുഡ് കഴിച്ചല്ലേ
ആ ഫുഡൊക്കെ കഴിച്ച്
ഉം
രാത്രിയൊക്കേ എന്താ കഴിക്കല്
രാത്രിയും ചോറ്ന അല്ലല്ല ചോറ് ചോറ് ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ തന്നെണ്ടാവും എൻ എന്തെങ്കിലും തികഞ്ഞില്ല എന്നുണ്ടെങ്കി അ വേറെഎന്തെങ്കിലൂ എന്തെങ്കൊക്കെ ഉണ്ടാക്കും അല്ല അപ്പം ചപ്പാത്തി മൊക്കൊന്നുംരില്ല ചപ്പാത്തി ആർക്കും പറ്റൂല
ആ ഇവിടെങ്ങനതന്നെ ചപ്പാത്തി ആർക്കും വേ
ആ
പിന്നെ നല്ല കറി ഇണ്ടെങ്കി പറ്റുട്ടോ ഹോട്ടല്ത്തെ ചപ്പാത്തിയും കറിയൊക്കെ ഇവിടെ തിന്നും
അ അത് പറ്റും പക്ഷേ നമ്മളെ വീട്ടില് കൊഴിച്ച്ണ്ടാക്ക്യതൊന്നും ആർക്കും പറ്റൂല അത് ശരിയാ ഉം
ആ
ഉം ന്നിട്ട് പിന്നെന്തൊക്കെ ഉച്ചക്ക് ഒറങ്ങോ
ഒറങ്ങാ ഓരോ മൂട് അൻസരിച്ച് ചെൽപ്പോ ഒറങ്ങും ചെൽപ്പോ ഒറങ്ങൂല
ആ ആ
അങ്ങനൊക്കെ പ്പൊ ഒഴിവാണല്ലോ അപ്പൊ ഇത്രയും ദിവസം ഉറങ്ങാലല്ലേ അന് പണി ഉം
അല്ല എന്തെങ്കിലും കോഴ്സിന് കൊടുത്തക്കണോ
കൊടുത്തിട്ടില്ല എന്താ എ കുറേ വിളിച്ചിരുന്നു പക്ഷേ പക്ഷേ അയിനൊന്നും ഒക്കെ ഫണ്ട് സെറ്റ് ആക്കണ്ടേ എന്ത് കോഴ്സാണെങ്കിലും പൈസ മുന്ന്ക്ക് വാണല്ലോ
അതന്നെ പൈസ വേണം ഒന്ന്
ഉം അപ്പോ ഞാൻ ഡിഗ്രി തന്നെ പോണം അവായൻ ചെ പിന്നെങ്ങെ പി എസ് ചെയ്താലേ
ചെയ്താലേ ആ അത് ശരിയാ
ഉം എടക്കിടക് ഇങ്ങനെ എഴുതി കൊടുത്താ എവിടെലക്കൊന്ന് എന്തിനേനൊക്കെ കിട്ടിയാല്
ആ അതായി ഉം ല്ലേയ് പിന്നെ വേറെന്തൊക്കെ വേറെന്തൊക്കെ സുഖാണ് വീട്ടില എടുത്ത് പുഴയൊക്കെ ഉണ്ടോ
പൊഴ ഒന്നുല്ല ഒരു കൊളണ്ട് മയക്കാല ആ ഞങ്ങള് ചാടലൊക്കെണ്ട്
ത് വെള്ളണ്ടാവോ
ഉം വള്ളം വെള്ളണ്ട് പക്ഷെ ഇങ്ങനെ പായൽ നല്ലോം നറഞ്ഞിട്ട് ഒന്നിനും പറ്റ് പറ്റാതെ ആയിക്കാണ് അപ്പൊഞ് മയ പെയ്ത് വെള്ളം ക്ലിയർ ആയി ഇങ്ങനെ വെര്നം പിന്നെ പായൽ എടുത്തിടാനോ രാളവിടെ നിക്കണം
ആഹ്
അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ഇപ്പ അയല് ഇങ്ങനെ കൊറ ദിവസം ക്കുമ്പോ ആ ചൊറിച്ചിലിണ്ടാവും ആ വെള്ളത്തിക്കിറങ്ങുമ്പോ
ആഹ് ശരി വേനൽക്കാല വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവലുണ്ടോ
ഏ വള്ളത്തിനൊന്നും ഇവിടെ കുഴപ്പില്ല വള്ളൊക്കെ ഇഷ്ടം പോലെണ്ട്
ഓ അങ്ങനെ ആവട്ടെ നമ്മള് ഞാനൊക്കെ കൊറേ എടങ്ങേറായതാ വെള്ളല്ലാഞ്ഞിട്ടൊക്കെ കൊറേ വെള്ളം എടുത്തുള്ള വീട്ടിന്ന് കോരും കൊണ്ടലും കുളി ക്കാൻ പോകലൊക്കെയാണ്
ഏ ഇപ് ഇപ്പൊ വള്ള ല്ലേ
ആഹ് ഇപ്പ മയൊക്കെ പെയ്ത് വെള്ളൊക്കായി ഇപ്പോ കൊയപ്പൊന്നുല്ല
ഏ വേനലാവുമ്പളാ വെള്ളല്ലാതാവല്
ആ അ ഒരു മെ മെയ് മാസൊക്കെ ആവുമ്പളേ ആ ഒരു മാസം ഭയങ്കര ബുദ്ധിമു
ആ ആ പൊഴ ഒക്കെ ഉണ്ടാവുമ്പോ വള്ളത്തിന് കുഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ
ആ കൊഴപ്പൊന്നില്ല ഉം എന്നായിക്കോട്ടേ
എന്നാ ശരി
എന്നാ ശരി